ആ കേ ക്കവോ
ആ കേക്കാം. ഞാൻ നിനക്കിട്ട ഫോട്ടോയെ കുറിച്ച് നീയൊന്നും പറഞ്ഞില്ലല്ലോ.
ഫോട്ടോയോ? കണ്ടില്ലല്ലോ ഞാൻ.
ഞാൻ മേടിച്ച പുതിയ ചുരിദാറിന്റെ ഫോട്ടോ നിനക്കിട്ടില്ലേരുന്നോ?
ആഹ്.... അതോ
ആ
ആ അത് കൊള്ളാരുന്നു. നല്ലാരുന്നു
ആ
അതിനൊരു അതിനെരു പിങ്ക് കളറല്ലേ അതിന്റെ ഇത്?.
ആഹ്... ഞാൻ മെറുൺ കളറെന്നോർത്തേ ഇപ്പൊ തോറ്ന്നു നോക്കിയപ്പല്ലേ ഞാനത് ശ്രദ്ധിച്ചേ മേടിക്കണോ?
ണെങ്കി ആ ഇതിന് നല്ല കോമ്പിനേഷനായ്ര്ന്നു.
പക്ഷെ മെറൂണായിട്ട് ഒരു ബം ഒരു ഒരു ചെറിയ ഇത് പോലും ഇല്ലല്ലോ അയിനാത്.
ആഹ്... അതാ ആ ഒരു ന
മ്മ്
അപ്പൊ ആ പിങ്ക് തന്നെ മേടിക്ക്.
പിങ്ക് അങ്ങനെ ചെയ്യല്ലേ
അല്ല മ്
മ്മ് ആ ന്നാ മേടിക്കാ
ഏതാണാവോ കിട്ട്ന്നെ പിന്നെ വൈകി ചേരുവയ്നെ
ആ വെയിറ്റ് ആകുമ്പോ കോമനായിട്ട് വേറെതിന്റേലും കൂട്ടത്തി ഇടാലോ ത ഞ ഓർത്തേ പിങ്കോക്കെ മേടിച്ച ആ
വൈറ്റും ചേരും നല്ലതാ
മ്മ്
മ്
എനിക്കാണേ കോളറുള്ള ടൈപ് ഡ്രസ്സ്‌ ഇഷ്ട്ടല്ല പ്പോ
അയെന്ന? നേരത്തെ അതായിരുന്നല്ലോ ഇഷ്ട്ടം ഇത് കോളർ ള്ളതാണോ?
ആ കോളറുണ്ട് തിന്
അ അ
ആ ആ മീനൊടുക്കുവായിരുന്നു.
ഞാൻ ദേ കൊറച്ച് പാത്രം കഴുകുവാരുന്നു
ആ എനിക്കുണ്ട് പാത്രൊക്കെ കഴുകൻ
ഉം
മടിയും പിടിച്ചീരിക്കുവാ ഞാൻ
ത്രൊക്കെ കഴികി വെച്ചിട്ട് ഇന്ന് ക്ലീനിങ്ങാണേ
ഞാൻ ഇന്നലെ വന്നിട്ടുണ്ടല്ലോ ഫുൾ ക്ലീൻ ചെയ്തു പെര ഫുള്ള് മാറ്റി മറിച്ചിടുകയും തൊട ക്കെം എല്ലാ പണിയും ചെയ്‌ വേ എന്നിട്ട് ഞാനെന്നാ ഒ ന്തന്നറിയോ രാവിലെ എണീറ്റ് ക്ലാസ്സിൽ പോവുന്ന പോലെ എണ്ണീക്കും രാവിലെ എന്തായാലും എണ്ണീക്കും ഇപ്പം അങ്ങനെ ഒമ് കെടക്ക്ണ ബ്രഡൊന്നു ഇല്ല അപ്പൊ ആ സമയത്ത് എണ്ണീക്കുവാണെങ്കില് പണിയെല്ലാം രാവിലത്തെ പോല് തീർത്ത് വെക്കുവാണെങ്കി ബാക്കി ഫുൾ ടൈം ചുമ്മായിരിക്കാലോ
ഉം
രണ്ടു പേർക്കും ടെസ്റ്റ് പേപ്പറാ തിങ്കളാഴ്ച അപ്പം പരീക്ഷക്കുള്ള രണ്ടെരം ഇന്ന് ഞാൻ ഓർത്തായിരുന്നു പക്ഷേ അത് നടന്നില്ല.
ആ ആ എണ്ണിയെല്ല് ഇച്ചിരി കുക്കറിനഅത്തോട്ട് ച്ചിരി കഞ്ഞി വെച്ചിട്ടി ത്യങ്ങ് പഠിപ്പിക്കണം
ആ ഇച്ചിരി കഞ്ഞിയോ പയറോ മീൻക്കറി ഇരിപ്പുണ്ടോ? ആ ഉണ്ട് ച്ചിരി കഞ്ഞിയും പായറും കൂടെ കുക്കറിലോട്ടിട്ട് വെക്കുവാണങ്കി ഞങ്ങൾ ക്കെല്ലാർക്കും അതാ ഇഷ്ടം. അതും മീൻ പറക്കാനിരിപ്പുണ്ട് ഇച്ചിരി മീനും പറത്ത് വേണ്ട പപ്പടം കൂടെ വറ ത്താ മതി ഇന്ന് ഉച്ചക്ക് അതാക്കും. പിന്നെ വൈകീട്ടല്ലേ ഈ അത്താഴണ്ടാക്കുന്ന പോലൊരു പരിവാടി വേറെയില്ല. രാവില്ത്തെ ഉച്ചക്കത്തെ ഉണ്ടാക്കാൻ വല്യ മടിയൊന്നുല്ലേ
ഞാനത്കൊണ്ട രാവിലെ ഇന്ന് ചിക്കൻ വെച്ചേ ഇപ്പൊ വൈട്ടെന്നിലും ദോശെയോ ബ്രെഡ് രിപ്പുണ്ട് ബ്രെഡോ അല്ലേ ദോശയോ മതിയാരി
ആ ബ്രഡ് ആവികേറ്റ്യോ അതോ ചുമ്മാതെയോ?
ആവിയൊന്നും കേറ്റുകേല
ആവികേറ്റി ആവികേറ്റി നോക്കാം മേലായിരുന്നോ എന്നാ ടേസ്റ്റ് സ്റ്റിനറിയോ ചിക്കൻ കറിയോടൊത്ത് ഇത്രേം നല്ല സാനം വേറെ ഇല്ല
ഞാൻ കഴി കഴിഞ്ഞൂസം ഇഡലിയായിരുന്നു ഇവടെ
ആഹ്
ഇഡലി ചൂടാക്കണായിരു
ഉം ഉം
തടുന്നേ അയിനു വേണ്ടി എടുത്തപ്പോ രണ്ട് ബ്ര ഡും കൂടെ ചൂടാക്കി ആഹ്
നല്ലേല്ലേ ആഹ് ഇവടെ ഒരു പാക്കറ്റ് ബ്രഡ്ക്കെ വേടി ച്ച് കൊണ്ടൊന്നു കഴിഞ്ഞ അച്ഛനും ഇവനും കൂടെ ഒരിന്ന ബ്രഡ് തിന്നും കറിയൊന്നുല്ലാതെ ചുമ്മാ ഉം നല്ല ടേസ് റ്റാടി അയിന് നീ കഴിച്ചു നോക്കിയാരുന്നോ രണ്ട് ബ്ര ഡ് ചൂടാക്കീട്ട്
ഉം ഞാൻ കഴിച്ചായിരുന്നു എനിക്കങ്ങനെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടൊന്നും തോന്നില്ല കൊള്ളാംന്നു തോന്നി ഉഹും
എന്നാ വൈ വൈകീട്ട് മൈദയിരിപ്പുണ്ട് ഈ മറ്റേ മോമോസുണ്ടാക്ക അല്ലേ
ആഹ് ആ അത് ശരി ഞാൻ കഴിഞ്ഞൂസം മോമോസ് ഒന്ന് ട്രൈ ചെയ്യണംന്ന് ഓർത്തായിരുന്നു
പക്ഷേ ചിക്കൻ ഇല്ല ചിക്കനുണ്ടലേ നല്ലതുള്ളു അത്
ഇവടെ ചിക്കൻ ഉണ്ടായിരുന്നേ
ഉം
ഞാൻ കഴിഞ്ഞുസം ഓർത്തു ഇനിപ്പ നാളെയാവട്ടെ ഇന്നിച്ചിരി പണിയുണ്ട് കൊറച്ച് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ടെ
അതിൻ്റെ കൂടെത്തില്ച്ചിരി ചമ്മന്തിയോ ച അ എന്തേലും ചട്ണിക്കെ ഒണ്ടാക്കുവാണെങ്കി നല്ല ടേസ്റ്റ് റ്റായിരിക്കും ഉം ഞാൻ രണ്ട് ടൈമു ഉണ്ടാക്കിട്ടുണ്ട് രണ്ട് ടൈമ് ഉണ്ടാ ക്കിപ്പഴും ഇവടെ ഇവർക്ക് തെക ഞ്ഞില്ല
പിണലോ.
ആ ഇവിടെ ഒരു സോസ് സ് മേടിച്ചുവച്ചിട്ടു എത്ര മാസ് വായെന്നറിയാവോ ഇവമ്മാരെട് ത്രേം ഞാൻ സമ്മതിക്കേലെ ഉം.
നീയെങ്ങനാ എണ്ടാക്കുന്നെ വെജിറ്റബി
ഈ ചിക്കനൊണ്ടെങ്കില് ഈ ചിക്കൻ ആ ചിക്കൻ വേവിക്കും. നീ പറേണതൊക്കെ ഇച്ചിരി വിട്ടു വിട്ടു കേക്കുന്നുണ്ടോന്നൊരു സംശയവൊണ്ടേ.
ആ
ആ അതായതു ചിക്കനങ്ങോട്ട് മഞ്ഞളും ഉപ്പും ഇട്ടു വേവിക്കും
ആ ഞാനിവനു ചെ ചെലസമേത്തു ദോശേടെ കൂടെ ചമ്മന്തിക്ക് ആ ഇതുകൊടുക്കും.
ആ ആ അത് നല്ലതാ. ക്ഷേ ചിക്കൻ ഏറ്റോം ടേസ്റ്റുള്ളത് ഈ ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടു പുഴുങ്ങുന്നതിനാത്താ. അങ്ങനെ പുഴുങ്ങുമ്പം ഞാൻ എനിക്കൊരു രണ്ടുമൂന്നു കഷ്ണം മാറ്റിവെക്കും. എന്നിട്ടിവർക്കൊക്കെ കറിയൊണ്ടാക്കി കൊടുക്കും ഞാൻ ചിക്കൻ പുഴുങ്ങിയത് തിന്നും.
ഉം